ഹലോ
ആഹ് ആഹ് അഹ്
കേക്ക്ണ്ടോ
ആഹ് കേൾക്ക്‌ണ്ട്
ആഹ് അഹ് ന്തൊക്കാെ വിശേഷം
സുഖാണ് കൊഴപ്പല്ല ഇങ്ങെനെ പോണ്
ചായാെക്കെ കുട്ച്ചോ
ഉം ചായ കുടിച്ച് മക്കള് സ്കൂള് പോയി
ഇന്ന് നല്ല വെയ്ലാണ് ഏതായാലും
ആന്ന് ഇന്ന് നല്ല വെയ്ലാണ് ആഹ് വെയ്ലാണ്ന്ന് രണ്ട് പണിക്കാരുണ്ട്
ഏഹ് എന്ത് പണിക്കാരാ?
തേപാരോ
തേപാരോ
തേപ്പില്ലേ
ആഹ് ആഹ് ആഹ് വീട് വീട് പണിയിലാ
അല്ല മുറ്റത്ത് കെട്ടീട്ട് മുറ്റത്ത് ചുമരില്ലേ
ആഹ് ആഹ് ആഹ്
ആഹ് അതെ
ആഹ് മുറ്റം കെട്ടി നന്നാക്കേക്കൂല്ലേ
ആ മുറ്റം കെട്ടീക്ക്ണ് അപ്പ അത് തേച്ചിട്ട് വയ്റ്റ്സ് മ് ഹ്
ആ മഴത്തെന്താ പരിപാടികൾ എന്തോ ഉണ്ടോ
ഇല്ലേയ് പരിപാടി ഒന്നൂല്ല
ഏഹ് മഴ ഇല്ലാതട് കൈച്ചിലായാല് ഉഷാറായി
മ് ഈ ഇന്റർലോക്ക് ചെയ്യാൻ വേണ്ടീട്ട് അ ശരി
ആഹ് ഞങ്ങളവിടെ വീടിന്റെ അടുത്ത് ത്ണ്ട് അതേപോലെ ചെയ്യണ് ഇന്റർലോക്ക്ട്ണ്ട്
മ് മ്
കട്ടട്
ആ കട്ടടന്നെ
ആ മറ്റേ ആ പുല്ല് വെക്കണ അതാ
ആ പുല്ല് വെക്കണ പുല്ല് വെക്കണില്ല പുല്ല് വെച്ചിട്ടുണ്ടെങ്കില് അട്ച്ച് ആ വല്യ കല്ല് അല്ല ഇപ്പ തീരുമാനിച്ചിട്ടില്ല പുല്ലിന്റെ വാണ്ട ആഹ് ഇന്റെ വീട്ടിലതാണ് പക്ഷെ പുല്ലിന്റെ ഇടയിലൊക്കെ പെടുമ്പോ കച്ചറ പെടുമ്പോ കിട്ടണില്ല
അത് മറ്റേ ബ്ലാസ്റ്റിക് പുല്ലല്ലേ വെക്കണത്
ആ അതന്നെ പ്ലാസ്റ്റിക് പുല്ലെന്നേണ് പക്ഷെ അയിന്റെ എടേല് കച്ചറപെടു ആ ഇണ്ട്
ആ ഞാനിപ്പോ ഇനിക്ക് ഇനിക്കാ നല്ല ഇഷ്ട അയിനോടാണ് അങ്ങനെ കട്ട വെച്ചിട്ട് ആ പുല്ല് വെക്കണേ മോട് ഇങ്ങനെ പറയും നമ്മ വെക്കണ അങ്ങനെ വെക്കണ റ്റാ പുല്ല് വെക്ക്ണെ അങ്ങനെ ബുദ്ധിമുട്ട്ണ്ടല്ലേ അല്ച്ചിട്ട്
ആ അതിന്റെ ഇടേല് ഞമ്മള് കച്ചറ പെട്ടാൽ കിട്ടാൻ പണിണ്ട്
ആ ആ കല്ല് അതന്നെ വെക്കണേ അല്ലെങ്കിൽ മറ്റേ കറു ഇതോ ആഹ് ആഹ് ഇപ്പ എല്ലോടുത്തും അതാ കറുപ്പും വൈറ്റും
ആ ആ അപ്പൊ അങ്ങനെ വിചാരിക്കണ് ണ്ട് പക്ഷെ ഇപ്പ നടക്കൂലട്ടാ
ആഹ് ആഹ് അതന്നെ ഓരോരോ ഘട്ടം ഘട്ടാണല്ലോ ഓരോ പണികള് നടക്കുക
ഇപ്പ വന്നേക്ക് പെയിൻ്റിംഗ് പെയിൻ്റിങ് ഇപ്പൊ കഴിഞ്ഞു പത്തറുപത്തഞ്ച് ആളായി പെയി ആഹ്
ആഹ്
ഇവിടെ വലി കാക്കക്ക് പെയിന്റ് പണിയാ
ഏഹ്
രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞോ
ഇല്ല രാവിലെ ആ അവർക്ക് ചെലവുണ്ട് അവർക്ക് ചോറും വേണം കഞ്ഞീം വേണം
ആഹ് ആഹ് കഞ്ഞി കുടിക്കോ പണിക്കാര് കഞ്ഞി കുടിക്കല് പൊതുവേ കേക്കലേ ബംഗാളികളാ
എല്ലല്ല നാടന്മാരന്ന
ആഹ്
ഇവിടെ കഞ്ഞി കുടിക്കും
അയ്ശരി ആഹ് ഇവിടെ ഇവിടൊക്കെ ഇത് ഉച്ച ഭക്ഷണം മാത്രം മതി വേറൊന്നും വേണ്ട ഇവിടുത്തെ പണിക്കാർക്കൊക്കെ
ഉം ഉം രാവിലെ വരുവോ
ആഹ് രാവിലെ ഏഴ് മണിയ ആകുമ്പോ എത്തും മൂന്ന് മണിയൊക്കെ ആവുമ്പത്തേനും ഓല് പോവേം ചെയ്യും
ഏഹ് ഇവിട എട്ടരക്കെ ത്തൊള്ളൂ
ആഹ് ഓരോ സ്ഥലത്തേക്ക് ഓരോ ഇതാല്ലേ
അങ്ങലെ അങ്ങ് അങ്ങനെ വര്ന്നോര്ണ്ട്
ആഹ് ഓൽക്ക് പിന്നെ ആ ഉച്ചഭക്ഷണം കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താ ആഹ് അങ്ങനെന്തെങ്കിലും കൊടു ത്താ മതി പിന്നെ വരുമ്പം തന്നെ ഒരു കാൽചായ കൊടുക്കണം ആഹ് കഞ്ഞി കൊടുക്കല് ആദ്യായിട്ട് കേക്ക
ഇവിട കഞ്ഞിണ്ട് ആഹ് എല്ല
ആഹ് ഓരോ നാട്ടിലേക്ക് ഓരോരോ മോഡലാണല്ലോ ഇവ
എന്തെങ്കിലും ചമ്മന്തിയും അല്ലെങ്കി പ്പേരി മീൻ പൊരിച്ചത് രണ്ട് കൂട്ടാനും വേണം
ആഹ് ആഹ് ആഹ്
അതാന്നുണ്ടെങ്കിൽ ഐര്യാന്നുണ്ടെങ്കിൽ ജയാണ് വെന്തിട്ടും വെന്തിട്ടും വേകാത്തര്യ
ആഹ് അത് നല്ല വേവ്ണ്ടാവും
പിന്നെ ഞാൻ എട്ട് മണിക്ക്ന്ന് പറഞ്ഞ് മൈദേ എട്ട് മണിക്കല്ലേ ഏഴര
പിന്നെ മക്കളെ പറഞ്ഞാകേക്കൊ കൂടൽ തിരക്കന്നെ ല്ലേ
അതെ. മക്കക്ക് പിന്നെ കാട്ടി കൊടുത്താല് സമ. മൂന്നാൾക്കും ദോശന്നെ കൊടുത്തിട്ട്ണ്ട് ചെറുപയർ കറി വച്ചിങ്ങാണ്ട് അതണ്ട് കൊടുത്തിട്ട് അവർക്ക് അതാണ് ഇഷ്ടം എൾപ്പം കഴ്യൂല്ലത്
ആഹ് ഓൽക്ക് സ്കൂളിനൊന്നും ഉണ്ടാവൂലേരിക്കും
ഏ ഓരു പ്രൈവറ്റിലാണ്
ആഹ്
അതെൾപ്പം കയ്യുചെയ്യും എനിക്ക് തിന്നാനും സുഖാണെന്ന്
ആഹ് ഒറ്റക്കേ ഉള്ളൂ ആരുണ്ടോ സഹായത്തിന്
ഏഹ് ആഹ് നമ്മുക്കൊന്നും
ഏ അല്ല പണിക്കാര് ഒക്കെ ഉണ്ടാവുമ്പോ ഒന്നേ ഒന്ന് ഒരു സഹായത്തിന് ആരെങ്കിലും
ഉം ഉം എല്ലാരും ഉണ്ടെങ്കിൽ അടി വെക്കും നമ്മള ആണ്ടേയ്ത് കൊട്ക്കന്നല്ലാതെ ഇങ്ങട്ടൊന്നും ചെയ്തരു
ഏ എങ്ങനെ വീട്ടില് കൊറെ അംഗങ്ങൾ ഇണ്ടോ
ഇവിടെ ഞങ്ങളന്നെ ഒള്ളൂ
ഏ
തറവാട് എട്ത്തന്നേ
ആഹ് ഉം
പിന്ന ഉണ്ടായിരുന്നു നിലപല
കർണം പൊർതെന്തോ വർക്ക് ചെയ്യണണ്ടോ
ഉം അതൊന്നും
ഫ്രീയന്ന
അഒന്നും ഇവിടെള്ള ആൾക്ക് ഇഷ്ട്ടല്ല
ഏ
അങ്ങനെ ഇങ്ങനെ ഒന്നും പോറത്ത് പോവാന് ഒക്കില്ല ഒറ്റക്ക്
ആഹ്
ഉം അപ്പ അതിന് ഒന്നു ഇഷ്ട്ടല്ല ആഹ് അമ്മള ആവശ്യക്കെ എല്ലാതും എന്തു വാണന്നർഞ്ഞാലും
അപ്പ ഓല് പോവുമ്പളൊക്കെ അപ്പം അപ്പങ്ങളന്നെ ചെ
അ ആ അപ്പം പോവും അപ്പം ഞാന് വെല്ലാസ് സാനം കൂടി ഓട്ടർഷ വിൾച്ച്ങ്ങാണ്ട് ഇങ്ങട്ട് കോണ്ട്രരും ഇല്ല ഞമ്മൾണ്ടല്ലോ എടക്ക്‌ എടക്ക് ഇങ്ങനെ നടക്ക്‌ണ അത് ഇഷ്ട്ടല്ല
ആഹ് ആഹ്
അല്ല ഒറ്റക്ക് പോവാനും പാടില്ല ആരെങ്കിലും കൂട്ടണം
അയ് ശരിയാണല്ലോ നമ്മക്ക് തീരെ പറ്റൂലല്ലോ ഒന്നും
എട്ത്തായാലും ഒറ്റക്ക് ആണന്നുണ്ടങ്കില് അത് നടക്കൂല ന്നർഞ്
ആഹ്
ഇന്റെ പെരേക്ക് പോവാനും കൂടി അഹ് സമ്മയ്ക്കുല
ആഹ
ഉ നമ്മള് ഒറ്റക്ക് ആണ്ന്ന്ണ്ടെങ്കിലും കുട്ടിഴള് സ്കൂൾക്ക്‌ പോയാലന്നും പോയിങ്ങാണ്ട് ആ ഇതൊന്നും പരീക്ഷിക്കണം
ഉ ഉ ന്നാലും ഉം ങ്ങളെ കൂടെത്തിന് ഒപ്പത്തിന് ഒപ്പം ഇണ്ടാവുമ്പോ പിന്നെ എന്തിനാ അല്ല അത് സമ്മയ്ക്കാതക്കുമ്പളല്ലേ അഒക്കെ അതാവുള്ളൂ മറ്റേ ങ്ങളെ കൂടെ പ്പത്തിന് ഇണ്ടല്ലോ അതു കൊണ്ട് പിന്നെ പ്രശ്ന ഇല്ലല്ലോ
എവ്ട്ക്കു വരാനും പോവാനും എന്ത് കാര്യം ചെയ്യ ആ ചെയ്യാനും
ആഹ് തന്നെ ഞമ്മള കൂട നിക്കുമ്പം പിന്നെ ഞമ്മള് ഓര് പ റിം പോലെ അമ്മളും നിന്നൊട്ത്താ ഒരു വിഷയം ഇണ്ടാവു അത് ഞമ്മള ഒന്നിനും സമ്മയിക്കാതക്ക ഓ ഓല് ലാവിഷ്യായിട്ട് നടക്ക അപ്പൊ ഞമ്മക്ക് ദേശ്യം പിടിക്കും പിന്നെ കച്ചറ ആവും അങ്ങനെ ആകുവല്ലോ അഹ് ഇല്ല്യാതെ നല്ല രീതില് കുടുംബം നല്ല രീ ലില് പോവുമ്പളാണല്ലോ ഓല് ഞമ്മള അൻസരിച്ച് നിക്കുമ്പോ ഇപ്പ നല്ല രീതിയില് ഉഷാറായി പോവും ചെയ്യും അവ്ടെ ഇവടിം അങ്ങൻ തന്നെ എങ്ങട്ട് പോവാണെങ്കിലും ഇഞ്ഞിപ്പ ഒരു മാവി അങ്ങാടി പോയി സാധനം വാങ്ങാണെങ്കിലും ഇയ്യ് കൂട വാ ഇയ്യ് കൂടെ വാന്നറിയും ഞാൻ പർഞ് ഇങ്ങള് പോയി വാങ്ങി കൊണ്ടന്നാ മതിന്നറിയും. അപ്പന്നോട് പറിം ഇയ്യ് കൂടവാ ഇയ്യ് ണ്ടാവുമ്പളാണ് അ എന്തക്കെ വേണ്ടി. എന്തൊക്കെ വാങ്ങണ്ടേ ന്നൊക്കെ അറിയുള്ളൂ.
ആ ഞാൻ നൂറോ നൂറോട്ടം വിളിക്കണ്ടി വരും അൻക്ക്. ൽത് പോരെ ന്നറിം
ആ അതന്നെ ഇന്നോട് അങ്ങന പറയല് ഞമ്മള അയിന് ഒന്ന് മറക്കുമ്പം പിന്നെ പിന്നെ എപ്പളെങ്കിലൊക്കെ പറയേ അപ്പൊന്നോട് പറിം കൂടെ പോന്നാ പിന്നെ. അവ്ടെ കാണുമ്പോ ഒക്ക ഓർമ്മായി വാങ്ങിക്കോളോല്ലോ.
ഉം അപ്പന്നോട്പ്പൊന്ന് നാളെ കുത്തുബൈത്ത്ണ്ട് അപ്പം. സാനം വാങ്ങാൻ വെണ്ടിട്ട് ഒക്കെ എയ്‌തിഴച്ചപ്പോ പോവാന്ന് പർഞ്ഞിട്ട് പോയിട്ട്ണ്ട് പ്പൊ
ആഹ് ആ എങ്ങനെ രാത്രിയാ നട്ത്തല്.
ആ രാത്രി എശസ്കാരം കഴിഞ്ഞിട്ട്. അപ്പ അ കൊർച്ച ആൾക്കാര്ണ്ടാവും.
എ. ആഹ്
പോയിട്ട് സാനം വാങ്ങാ ഇന്നലെ പോണംന്ന് വിചാരിച്ചീന്ന് അപ്പ ഇന്നലെ. പിന്നെ ഞങ്ങളെ കുടുംബത്ത്ത്തെ ഒരാള് വന്നു. അവര് മാൻ വന്നിട്ട് പിന്നെ വർത്താനം പറഞ്ഞിരുന്നിരുന്നു. ഇന്ന നേരം വെയ്കി.
അള്ള
ഇന്നലെ മക്കക്ക് സ്കൂൾ ണ്ടെനിയോ.
പാത്രം കയ്ക്ണ അച്ചപ്പാടാ കേൾക്കണേ. ആഹ് നല്ല ഒച്ചപ്പാട്
അപ്പൊ പിന്നെ അങ്ങനെ പോകാൻ പറ്റില്ലെങ്കിൽ ചായക്ക് ദോശയും ചെറുപയറും.
ആഹ് അയ് പിന്നെ പണിക്കാർക്ക്. അഒന്നും വേണ്ടല്ല ല്ലേ.
ഇല്ല ഇല്ല അവർക്ക് കാണിച്ചായ മതി.
ആഹ്
ഞാനിപ്പോ പാൽചായ കൊടുത്ത പറഞ്ഞഞ് ഒരാൾ ഇൻക്ക് ഷുഗർ കൂടിക്ക ചായ്യുടിച്ചിട്ട് ചായ. പാല് വേണ്ട കട്ടൻ മതീന്നറിഞ് നമ്മളട്ട് കൊണ്ടേത്ഘടന കൊടുന്നു ഒരാവത്ത ഒരാളഞ്ഞ് എനിക്കും കുഴപ്പമില്ലണോ.
ആഹ് ഉച്ച ഉച്ചകത്തെ ഭക്ഷണപ്പളാ കൊടുക്കല്
അതൊരു ഒന്നരത്ത് കൊടുക്കും. കഞ്ഞി ഒരു പതിന ആ പയ്നൊന്ന് മണിക്ക്.
ആഹ് ആഹ്. അങ്ങനെ നല്ലത്തരി കഞ്ഞിയോ.
എല്ലാ സാധ കഞ്ഞി
സാധാ കഞ്ഞിറഞ്ഞാല്.
ആഹ് ഈ ആഹ് ചോറിന്റെ കഞ്ഞിയന്നെ അയിൽ വെള്ളൊയ്ക്കും ഉപ്പടും.
ആഹ് അങ്ങനെ ആഹ് ഒരു വെള്ളൂ ആയി വിഷപ്പടുങ്ങും ചെയ്യും. ക്കാവല്ലോ ല്ലേ ആഹ് ഞാച്ചി നെല്ലത്തരി കഞ്ഞയ്ക്കന്ന്.
ഏ ഏ നെല് കുത്തി കൊടുന്ന് വെച്ചിട്ടുണ്ട് പൊടിക്കും വേണ്ടിയിട്ട് നന്ത കാ
ഏർ നെല്ലും തോട്ടൊക്കെ ഉണ്ടോ പാടൊക്കെണ്ടോ ഏർ. ഏഹ്
പക്ഷെ ചോറൊക്കെ ഒന്നുല്ലട്ടാ.
ഏഹ് പിന്നെ എന്താ കേട്ട കഞ്ഞിയൊക്കെ.
എല്ല പൊടിക്കും
പൊടിപ്പിക്ക ആഹ് നല്ലതല്ലേ ഈ നെല്ല് നെല്ലിൻന്റെത് ആ ചോന്ന അരിയെല്ലാ ഉണ്ടാവ
ആഹ് ചോന്നായിരിയ എപ്പ ചോപ്പില്യ അപ്പൊക്കെ കുത്തി കൊടുന്ന ക്കല്ലാം നിറല്ലായി
ആഹ് എന്നട്ട നേരിട്ട് നെല്ലിക്കൃഷിയെ ക്കെ എങ്ങനെ ങ്ങള് ആളെ വിളിച്ച് ചെയ്യലായിരിക്കും ല്ലേ
ഞങ്ങള് ചെയ്യലില്ല പിന്നെ ഇപ്പാന്റെ സ്ഥലം തന്നെ രഖുണ്ട് പിന്നെ ഞങ്ങളത്ണ്ട്. നാപ്പത്തഞ്ച് സെന്റിന്റെ ഞങ്ങളത്ണ്ട് അപ്പൊ അയ്ല് എളച്ചൻ ചെയ്യലാണ് എളച്ചന് രണ്ടേക്കറോളം ചെയ്യുന്നുണ്ട്
ഞാൻ കൊറച്ച് തിരക്കില്ല ഞാന് പിന്നെ വിളിക്കിട്ട അന്നേ
ആഹ് ആഹ് ആഹ് ആഹ്